സുഖാണ്
ആഹ് സുഖാണ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ച് ഇയ്യാലോ
ആഹ് കഴിച്ചൂ
ഉം
പിന്നെ അഞ്ച് മി പത്ത് മിനിറ്റില് സംസാരിക്ക
എന്താ കേട്ടില്ലാ
അല്ല പത്ത് മിനിറ്റല്ലേ ഇതില് സംസാരിക്കാ
ആഹ്
ആഹ്
ഇന്നെട്ത്തേള്ളൂ
ഇത് ആഹ് ഞാൻ ഫസ്റ്റ് കോളാണ്ത് വീട്ട്ല്
വീട്ടില് പേടിയുണ്ടാര്
ഈ ഒരുപാട് ഞാന് കൊറേആയി, എന്താണ് ഇത് ചെയ്യാതിരികേരുന്നു. കാരണം എന്താവും പെങ്ങനെ സംസാരിക്കാന്നോന്നും അറിയില്ല. ഞാൻ വേറൊരു താത്താന്റെട്ത്ത് ചോയിച്ചിട്ട് ഇപ്പൊങ്ങനെ ഫുഡ് ഴിച്ചോ, വീട്ടിൽ ആരൊക്കെണ്ട്, ടൂറൊക്കെ ഇഷ്ടാണോ, എവിടക്കാ പോയത്, അതൊക്കെ ചോയിക്കാൻ പോ നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ ഇതില് ടൈംമ് ഓടിക്കൊണ്ടിരിക്ക്ണ്ട്ല്ലേ
ആഹ ഹാ
ആഹ അങ്ങനെ വീട്ടിൽ ആരൊക്കെണ്ട്?
ആഹ ചേട്ടനും അനിയൻ അനിയത്തി അമ്മ അച്ഛൻ ഉം
ആഹ ശെരി ശെരി
ഇയാൾ ടെ വീട്ടിലോ?
വടെ ഞാനിണ്ട് ഹസ്ബൻഡ് വടനാട്ടിലില്ല ഗൾഫിലാണ് മൂന്ന് മക്കള് ഹസ്ബന്റിന്റെ ഉമ്മ വാപ്പ ഒരു പെങ്ങള് പിന്നെ രണ്ട് അനിയന്മാര്, രണ്ടു ഭാര്യ, അവരുടെ ഭാര്യമാര്, ഒരാൾക്ക് കുട്ടിണ്ട്. ജോയിന്റ്
ഉും
ആഹആഓക്കെ എന്ന് റ്റുറൊക്കെ പോവാറുണ്ടോ? ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ?
ആഹ ഞാൻ ടൂറൊക്കെ പോകാറുണ്ട് എനിക്ക് മൂന്നാറ് ഊട്ടി കൊടക്കനാൽ അവിടൊക്കെ ഇഷ്ടം.
ഏ എവിടെ സ്ഥലം നിങ്ങള് താമസിക്ക് ണത്?
ഇടുക്കി ഉം
ഇടുക്കിയോ ഓ ഞാൻ പാലക്കാടാ
ഉും അഹ
ആഹ ശെരി. ടൈംമായില്ലേ? അയ്യോഓ ആഹാ ങ്ങൾ പ ടൈമായ ഒന്നും പറയണം ഇതില് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കല്ലെ
ഹും ഉം എന്താ ഇഷ്ടപ്പെട്ട ഫുഡ്ഡ്?
എനിക്ക് ഇഷ്ടപ്പെടണങ്കി സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല.
ഉം എനിക്ക് ചിക്കൻ ബിരിയാണി ഒക്കെയണിഷ്ടം.
അതെയോ ആ പക്ഷെ എനിക്ക് തിരിച്ചായിരുന്നു എന്താണ്
ഇഷ്ടാണോ?
പെറ്റ്സ് അത്ര താല്പര്യല്ല
ആ ആ
നിങ്ങക്ക് ഇഷ്ടായിരിക്കല്ലേ
ആ എനിക്കിഷ്ടാണ് ഗാർഡനൊക്കെ ണ്ടോ അവിടെ?
ഇവടെ ഇല്ല എന്റെ വീ ഇത് ഇണ്ട് അത് കാരണം വെച്ചാ ഒന്നും ശെ സെറ്റാ ആവില്ല നിങ്ങ ഫ നിങ്ങള് എത്രാമത്തെ ിക്കറ് വിളിച്ചത് ഫസ്റ്റ്ല്ലല്ലോ
ഓ
ഇല്ല എങ്ങനെ ഫോണോഫ്രണ്ട് ആദ്യായ്ട്ടാണോ അല്ല ഇങ്ങനെ കോളേ വിളിച്ചത് ആദ്യായ്ട്ടാണോ ചോയിക്ക.
ഇന്ന് ആദ്യായിട്ടാണോ കോള് വിളിച്
ആഹ് ! ! ! ! ! ! ! ! ! !
ആഹ്
അത് ഫസ്റ്റ് ടൈമായിട്ടാണോ വിളിക്ക്ണെ അതോ ആർക്കെങ്കിലും വിളിച്ചിട്ടുണ്ടോ നേര്ത്തെ
ആഹ് ഞാൻ വിളിച്ചിട്ടുണ്ട്
ഓഹ് അതാ സംസാരിക്കണതറില്ലേര്ന്നു ആഹ് അങ്ങനെ
ആഹ് ഇതില് പെയ്സ് നമ്മളെ യഥാർത്ഥ പ്ലെയ്സിന്റെ കാര്യയൊന്നും പറയാൻ പാടില്ലാരുന്നു
അത് എന്താവും
അത് ചോയിച്ചാലും ഉം ആഹ് നമ്മള് പറയാ പാടില്ല
ആഹ് അപ്പ നമ്മളെ റിമൂവ് ആഹ് ഓക്കേ ഓക്കേ
ആഹ്
ആഹ് ഓക്കേ പറിയാ
ഉം ഇഞ്ഞി വേറെ ആരട്ത്തും ചോയ്ക്കാതിരുന്നാതി
ആഹ് ശരി ശരി ഞാന് സെയ്മല്ലേ അപ്പൊ അത് അത് അറിഞ്ഞില്ല.
ആ ആഹ് നമ്മളെ പേഴസണൽ ഇൻഫോർമേഷൻ ഒന്നും ഇത് ഈ ആപ്പ് വഴി ആ എന്താ പറയാൻ പാടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു
ആ ആ കസിൻസ് എന്റെ അടുത്ത് പിന്നെ ഫാമിലി ആരൊക്കെണ്ട് അതൊക്കെ ചോദിക്കാന്നൊക്കെ പറഞ്ഞു അതെ ഞാൻ ചോദിച്ചത്
ആഹ് ആഹ്
ഉം അങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ അതൊക്കെ വായിക്കാൻ ഇഷ്ടാണോ
ഉം
ബുക്സ് ഒക്കെ വായിക്കെണ് ഇഷ്ടാണോ ചോയ്ക്ക
ആ ബുക്സ്ക്കെ വായിക്കാൻ ഇഷ്ടാണ്
ഉം ആഹ് ശരി ശരി
ഇയാക്കോ
ഔ ഇൻക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ചെറിയ വായിക്കാറൊക്കെണ്ട്
ഉം ഉം മൂവി ഒക്കെ കാണാറുണ്ടോ
എടക്കേക്കെ
ആ മൂവി ഈ തിയേറ്ററിൽ ചെന്ന് കാണുന്നതാണോ വീട്ടിൽ കാണുന്നതാണോ നല്ലത്
ഞാൻ തിയേറ്ററിൽ ഇതുവരെ കാണാൻ പോയിട്ടില്ല ഞാൻ കൂടുതും വീട്ടിൽ കാണാറാണ് എനിക്കി വീ കാണവാൻ നല്ലത് ഉം അങ്ങെ
പിന്നെന്താ
പിന്നെ എന്താ പച്ചക്കറി ഇപ്പൊ ഹൗസ് വൈഫ് ആണ് സാവാനാണ് എൻ്റെ താല്പര്യം ഇൻട്രസ്റ്റ്
ആ ഉം
നിങ്ങക്കോ
ആ ടീച്ചർ ആ ഇഷ്ടാണ് പി ബാങ്കിലൊക്കെ
വർക്ക് എയ്യണില്ലേ
ആ
മ് ഓ അങ്ങനെ പിന്നെന്താ ഉം ഓ
ആ ആഹ് പിന്നെ ശരി
ആഹ് ശരി
ഹലോ
ആഹ്
ഹലോ, സമയായില്ല.
ആയില്ലേ?
ഇല്ല ഇല്ല, പത്ത് മിനിറ്റും കൂടെ ഇണ്ട്.
അപ്പൊ മ്മക്ക് പത്ത് മിനിറ്റല്ലേ സംസാരിക്കാൻ പറഞ്ഞത്.
നാല് മിനിറ്റ് ഉണ്ട് ഇനിയും.
ഓ അങ്ങനെ
ആഹ്
എത്ര അതൊന്ന് പറയാം സുഖം ഉം മഴയൊക്കെ ഉണ്ടോടെ മഴയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചേ
ആഹ് മഴയൊക്കെ ഉണ്ട് അവിടെയോ?
ഇവിടെയുണ്ട് ഇന്നലെ വരെ വെയിലായിരുന്നു ഇന്ന് മഴയാണ്.
ആഹ് ആഹ്
ആ കൂടുതൽ ഇഷ്ടം എന്താണ്? ഇഷ്ടപ്പെട്ട കളേഴ്സ്. അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ
ആ ഒന്നും കൂടെ പറയാവോ
ഉം ഉം ഉം എല്ല കളേഴ്സുകളൊക്കെ ഉണ്ടാവല്ലോ ഇന്ററസ്റ്റഡ് ആയിട്ടുള്ള ഇത്.
കള്ളറ
ഓ അതിലൊന്നും താല്പര്യല്ല കളറ്കൾ
എനിക്ക് പിങ്ക് ബ്ലൂ ഇതൊക്കെയ ഇഷ്ടം
ഞാനും ബ്ലൂവാണ് എനിക്കും ബ്ലൂവാണ് ബ്ലൂ ഗ്രീൻ അങ്ങനെ
ആഹ
ഉം അവിടെ പച്ചക്കറിത്തോട്ടൊക്കെ ഉണ്ടോ
ആഹ് ഒണ്ട് ഒണ്ട്
ഉം ഉം ഒ അവിടെ ഇടുക്കിയല്ലേ സ്ഥലം അവിടെപ്പ അത അതുപോലെ ഉണ്ടാവുല്ലേ
ഉം ഉം
പഠിക്കയാണോ അതോ ഹൗസ് വൈഫാണോ
ക്കയാണ് പഠിക്കയാണ് ഹൗസ് വൈഫും ആണ്
അതെയോ ആ ശരി ശരി പിന്നെന്താ ചോദി ക്കൊ ഉം നിങ്ങള് മൂവീസൊക്കെ കാണാറില്ലേ
ആഹ മൂവിയൊക്കെ കാറാണ് കാണാറുണ്ട്
ആഹ ശരി ശരി എന്റെ നെ നമ്പർ സേവ് ചെയ്യൂട്ടോ കാരണം ഞാൻ ചില സമയത്ത് സ്റ്റാറ്റസ് ഒക്കെ ചെ ചെയ്യാറുണ്ട് അപ്പൊ വ്യൂസ് കിട്ടാന
ഉം ഉം
ഉം
ആ പിന്നെന്താ സുഖമാണല്ലോ
തിരുപണ്ടല്ലോ അസുഖം
ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ
ഞാൻ പറഞ്ഞത് എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്
ആ
അ യാത്ര ഭയങ്കര ഇഷ്ടാണ് ടീ ചിങ് പഠിപ്പിക്കാൻ ഇഷ്ടാണ്
ഇനി ഒരു മിനിറ്റും കൂടെ ഉള്ളക്കോള്ളൂ
അതെയോ പത്ത് മിനിറ്റ് വരുമ്പോ നമ്മൾ ടൈം അനുസരിച്ചായിരിക്കുംല്ലേ
ഇഷ്ടപ്പെട്ട പ്ലേസ് ഒക്കെ ഏതൊക്കെയാ
ആ എനിക്ക് ഉം ഊട്ടി ഇഷ്ടായിരുന്നു മൂന്നാറൊന്നും പോയിട്ടില്ല
ഉം ഉം
ആര് ഏതാ ക്ലാസ് ആ ഉം വേറെന്താ ഉം ഇത്രയൊക്കെ സംസാരിക്കുന്ന്ല്ലേ ഫസ്റ്റ് ആയിട്ട് അത് ആഹ് ശരി കേ അ ീച്ചറ